ഹലോ കേക്കുന്നൊണ്ടോ?
ആ ഇപ്പ കേൾക്കുന്നുണ്ടേനു എന്തൊണ്ട് വിശേഷൊക്കെ?
മഴ അതാണ് വല്ല്യ വിശേഷംആ അവിടെണ്ടോ മഴ.
ഇല്ല ഇബടെ മയല്ല. ഇവിടെ രാവിലെ മുതൽ മഴ ഉണ്ടേനു ഇപ്പ വൈകുന്നേരം ആയപ്പോ നല്ല വെയിലിപ്പങ്ങനെ വരുന്നുണ്ട്.
ആ ഇവിടെ ഇവിടെമ്മ, ല്ല ആ ചായൊക്കെ കുടിച്ച്‌ചായ
ചായക്ക കുടിച്ചൂലെ എന്താ ഇത്ര പെട്ടെന്നാ? ആ അഞ്ചു മണി ആയിണല്ലേല്ലേ അഞ്ചുമണി ആയിണല്ലേ ശരി, ഉം
എപ്പോ
ഇല്ല ചായൊന്നും കുടിച്ചിട്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെ പൊറത് എക്കിങ്ങനെ ഇ ഇരിയ്ക്കാണിവിടെ മയ ആയോണ്ട് ഒര് ടൈം ആണെങ്കി ഞാൻ നോക്കിയിട്ടുല്ല. ആ ശരി. പിന്നെ എന്താ ഓ ചോറക്കെ കഴിച്ചായിരുന്നു നിങ്ങള് കഴിച്ചില്ലേ ആ ശരി മക്കളില്ലേ?
ഇല്ല ഇന്ന് ഞായറാഴ്ചല്ലേ?
ആ സൺഡേയാണല്ലോ അല്ലേ, അത് ശരി. സൺഡേ വീ ആണല്ലേ അത് രസാണല്ലോ. ഉം മൂ ആ ശരിയാ മക്കൾ മൂന്ന് പേര്.
ആ മൂന്നു പേരുണ്ട് ഒരു മോനും രണ്ടു മോളും.
എന്താ ട്രാവലൊക്കെ ചെയ്യല്ലേ?
ആ
ഉം ഏടെലുവൊക്കെ പോകൽ എല്ലാ ഏടെ പോവായി പോയിൻ നമ്മളടുത്തങ്ങാനും.
ഓ ഇപ്പ ഹസ്ബൻഡ് വന്നിട്ടൊണ്ടാരുന്നു. ഈടെ നാട്ടിലേക്ക്, ആ ആള് പൊറത്തായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഞങ്ങള് കുറച്ച് ഈടെ ഉം അ ഇവിടെ റ്റേ ലുലൂലും.
അയ് ശരി ലുലൂലൊക്കെ പോയ്‌. ആ ആ ആ ആ അയ് ശരി. എന്താ വീട്ടില് കൃഷിയൊക്കെ ചെയ്യുന്നൊണ്ടോ?
ചെറിയ രീതിയില്, ഓ അങ്ങനെ വല്ല്യ രീതിലൊന്നുംല്ലാ ചെറിയ രീതില്.
പിന്നെ എന്താ വീട്ടിൽ ചെടിയൊക്കെല്ലേ
ക്കെണ്ട് നറച്ച് ചെടികളെ ഉള്ളൂ. പിന്നെ ഇപ്പ സീസൺ അല്ലേ റംബൂട്ടാന്റെയും ഉണ്ടാ അത അതൊക്കെ ഇണ്ടാ? ഇല്ല ഇല്ല ഇവിടെ ഇവിടെ ഞാന് എല്ലാരെ വീട്ടില് നി ക്കുന്ന കണ്ടിട്ട് ചെറീയ ഒരു കഴിച്ചേന്റെ ഒരു കുരു കൊണ്ടിട്ടിട്ട് ചെറുതായി നിപ്പുണ്ട്. അതിനി ന ആ അതിനി നാല് കൊല്ലം കഴിയണ്ടേ അതിങ്ങനെ
ഓ ഓ ഓ അത് ശരിയാ.
ആഹ് നിങ്ങളവിടെണ്ടാ
അല്ല അങ്ങന അങ്ങന അങ്ങനൊന്നുല്ല ഇവിടെ ഞമ്മള് പിന്നെ കടേന്ന് വാങ്ങല ഉം ഞങ്ങള് കടേന്ന് വാങ്ങല ഇവടെ മാങ്ങാ ച- അങ്ങനെ അങ്ങനെ നല്ല അങ്ങന അങ്ങനത്തെൊക്കെള്ളൂ
ആ അപ്പൊ നിങ്ങളവിടെ മഴ മഴ എങ്ങനെ ഇപ്പൊ തുടങ്ങിയതാണോതൊ നേരത്തെ
ഇല്ല ഉം നേരത്തെ ഇപ്പം തുടങ്ങിയന്നാ വല്യ വല്യ മഴയാന്നൊന്നും പറയാനില്ല മഴ കൊറവാണ് ഇപ്പൊതുവരെ അങ്ങനെ അങ്ങനെ നല്ലരു മയൊന്നും അങ്ങനെയായിട്ട് വന്നിട്ടില്ല
ആഹ് അടുത്ത് ആ അടുത്ത് തോട് ആഹ് ഇതൊന്നൂല്ല പുഴ അങ്ങനത്തൊന്നൂല്ല
തോ തോടൊന്നൂല്ല പൊഴേണ്ട് പൊഴ കൊറച്ചക്കരെപോയ പൊഴെണ്ട് പഴോക്കെണ്ട് ഉം ഉം ഇല്ലല്ല ഇല്ലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല വെള്ളം കേറുന്ന അങ്ങനത്തെ ഒരു സ്ഥലല്ല വെള്ളം കേറ ആഹ് അങ്ങനെ അങ്ങനെ ഒരു സംഭവന്നില്ല നിങ്ങളവിടില്ലേ തോടുമ്പുഴോന്നും.
ആഹ് ഇണ്ട് അടുത്തിണ്ട് പക്ഷെ ഞങ്ങളവിടെ ഈ പറയുന്ന ചെറ്താണ് ആഹ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ ഇന്നിപ്പോ നല്ല മഴിണ്ട് കുറേ ദിവസം വെയിലാര്ന്നു ആഹ് നിങ്ങളവിടെ ഇല്ലേ മഴ ഇ ഇപ്പപെയ്യുന്നുണ്ടാ.
ഇല്ല ഇപ്പപെയ്യിന്നില്ല. ഇപ്പ വെയിലിങ്ങനെ വെയിലിങ്ങനെ ആയോണ്ടിക്കും. അങ്ങനെ വൈകുന്നേരല്ലോ.
ആഹ് അയ്യൻതൊരു
ആഹ് പിന്നെ രാത്രിക്കെ ചപ്പാത്തിയാരിക്കും. ഉം ചോറ് കയിച്ചില്ല. അങ്ങനധികം. കൊറവ അപ്പതുകൊണ്ട് എല്ലാർക്കും ചപ്പാത്തിയോ. അല്ലെങ്കി അങ്ങനെന്തെങ്കിലും. ലഘുവായി അങ്ങനെന്തേലൊക്കെ ഒണ്ടാക്കി ഉം അയ്ശരി വീട്ടില് എല്ലാരും ഉണ്ടാവാരിക്കും. അല്ലെ
ആഹ് എല്ലാരുണ്ട് മ- മക്കളും ആഹ് ഞാനും ബ്രദറും ആള് വന്നിട്ടുണ്ട് ആള്- ദുബൈയിന് എത്തിയതേള്ളൂ.
ഓ ശെരി അപ്പ സന്തോഷുള്ള ദിവസായിരിക്കുല്ലേന്ന്
ആന്നെ സിസ്റ്റർ ഒണ്ടായിരുന്നു. ഇപ്പങ്ങോട്ട് പോയി. വീട്ടിലോട്ട് പോയി.
അതേല്ലെ പിന്നെ ഉ പിന്നെ മക്കളെക്കെന്താ പഠിക്കുന്നെ.
മക്കള് ഒരാളേഴാം ക്ലാസ്സി പഠിക്കുന്നു. ഫസ്റ്റ് മു മൂത്തവൻ രണ്ടാമത്തെ മോള് രണ്ടാമത്തെ മോള് രണ്ടില്.
അയ് ശരി ഇങ്ങളെന്തേ വർക്ക് ഇങ്ങെളെന്തേലു വർ- ചെയ്യ്ണ്ടോ?
ഇല്ല ഇല്ല ഞാൻ ഹൗസ് വൈഫ് ആഹ് നിങ്ങ എത്ര മക്കളൊണ്ട്
എനിക്ക് ഒരാളന്നെള്ളൂ എനിക്ക് മൂന്നയസ്സായ ഒരുമോനും മാത്രേള്ളൂ. അല്ലാതെവേറെരുല്ല അല്ലാത ആരൂല്ല ഓ ഹോ ഹോ ഒരുമിച്ചല്ലാണ്. അതാവുമ്പോ ആഹ് അതാവുമ്പോ കൂടുതല് സന്തോഷുള്ള കാര്യാ എന്നെ സംബന്ധിച്ചരെ എനിക്ക് വീട്ടില് എല്ലാരും വേണം. ഒറ്റകിക്കണ എന്തോ ഒര് എന്തോ ഒരു ഒരു ഒരുദ ആളില്ലാത്ത പോലെ അതാവുമ്പോ എല്ലാരുംണ്ട് സിസ്റ്ററ ഇല്ല അംഗൻവാടിക്ക അല്ല ഹലോ
ആ ആ് കേൾക്കുന്നുണ്ടോ?
അയിടക്ക എന്തോ അടക്ക് എന്തോ റേഞ്ചിന്റെ എന്തോ പ്രശ്നണ് തോന്നുന്നു.
ആഹ ഐട്ടടതല്ലേ മഴ സമയം ഇല്ല അപ്പൊ പിന്നെ ആഹ കൊഴപ്പില്ല ഇത് അവിടുന്ന് അവരുടെ വട്ടട്ട ആകുമ്പോഴേക്ക ഓട്ടോമാറ്റിക്ക ആയിട്ട് കട്ട ആവും.
അതെല്ല ആ ഓട്ടോമാറ്റിക് ആയിട്ട് തൊട്ടാവും ശരി അ പിന്നെ എന്താ ഫുഡ ഒക്കെ ഉണ്ടാക്കിയത്.
ഫുഡ് ഇനി വൈകട്ടത്തേക്ക് ചപ്പാത്തി കൊണ്ടുവരും.
നിങ്ങളും ചപ്പാത്തി തന്നെ ആയിരിക്കല്ലേ. കൈക്കല്. ആ ശരി ചോറ് പോലാണ്ടി ഒരുവിധം ആൾക്കാരൊക്കെ കുറവാ.
ആഹ ചോറ് ചോറിപ്പ ആർക്കും മക്കൾക്ക്ന്നെ വേണ്ട ഉച്ചക്ക് പോലും വേണ്ട. ആ പിന്നലരാത്രി ആ അവർക്ക് മൂന്നു നേരം അപ്പം കൊടുക്കാൻ പറ്റും. ഏറ്റവും അത്രയും
ആഹ് ആ ശരി അതാണ് ഒരു വിധം മക്കളൊക്കെ പ്പം അയ്ല് പെടുന്നതാ
ആഹ
ആ അത് ശരിയാണ്
ആ് അവിടെോ ഈ മഴയായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടോ എല്ലാവർക്കും
ഇല്ല അങ്ങനെ അങ്ങ ഇല്ല അങ്ങനെൊന്നുംല്ല അസുഖങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെ മഴ അങ്ങനെയ പറയുന്നത് അങ്ങനെ ഒരു മഴന്ന് പറയാൻ മാത്രം മഴ ഇല്ല ഇവിട
മഴയില്ല ആ ഇപ്രാവശ്യം മഴ പെയ്തിട്ടില്ല ഇനി തുടങ്ങുമ്പോ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റ
ല്ല ഉ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമല്ല രോഗങ്ങളോ അങ്ങനെയൊന്നും ഇല്ല
ആഹ പക്ഷെ അല്ല ഈ വിട്ടു വിട്ടുള്ള മഴയയതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നുള്ള വിട്ടു വിട്ട് മഴ വരുമ്പ േ
ആഹ അതെ അതെ അതെ ഉ ഉം ഉം ഇല്ല അങ്ങനതെ കുഴപ്പങ്ങളൊന്നുമ ഇല്ല ഇതുവരെ വന്നിട്ടല്ല
ആ ഞങ്ങളെ എവിടെൊക്കെ ഉണ്ട് ഞങ്ങളവിടെ ഡെങ്കിപ്പനി രണ്ട മൂന്ന് അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്
അ ശരി
അപ്പൊ അതാ ഞാൻ ചോദിച്ചത് വിട്ട വീട്ട് അസുഖങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ച അസുഖങ്ങളൊക്കെ ഉണ്ടോന്ന്
ഇല്ല ഇല്ല ഇല്ല പിന്ന സിസ്റ്റർമാരക്കല്ലേ
ഉണ്ടണ്ടോ ഒരു സ ഒരു സഹോദരി ഉണ്ട ആളിപ്പോ വന്നിട്ട് പോയിട്ടേളു പിന്നെ ഒരു ബ്രദറുണ്ട് ഞാനും ഉമ്മ്മമാടെ കൂടെ ഇവിടെ വീട്ടിലാണ്
അയ്ശരി സിസ്റ്റർ എന്താ പഠിക്കിയാ
ഇല്ല ഇല്ല ആളുടെ ആളുടെ മാരേജ് കഴിഞ്ഞു ആൾക്ക് രണ്ട് കുട്ടികളണ്ട്
ഓ ശരി നമ്മടെ നാട്ടിലാണോ
ആഹ ഞാൻ നാട്ടിൽ തന്നെയാണ്
ആ ശരി അപ്പൊ എല്ലാരും ഇണ്ടോന്ന്ു വീട്ടില്
ആഹ എല്ലാരും ണ്ട്
അത് ശരി പിന്നെപ്പ എന്തുവാവാ ഉം
പുറത്തോട്ടൊന്നോ വെക്കേഷനൊന്നും പോയില്ല പുറത്തോട്ടൊന്നും
ഉ ഇപ്പോൊ വെക്കേഷനൊക്കെ പോയി പുറത്തോട്ട് പോയി ബീച്ചിലൊക്കെ പോയിരുന്നു ബീച്ചില് അതേമാതിരി കുടബകാര വീട്ടില് അങ്ങനെ പോയ്ര്ന്നു അത് രെസല്ലേ കുടുംബൊത്ത് ബീച്ച്ലൊക്കാണ്ട് പോണെ ഇന്ന് അതേമാതിരി ബീച്ചില് പോണംന്ന് വിചാര്ച്നി അപ്പൊ ഒരു മൂടലൊക്കപാടെ കണ്ടപ്പോ പിന്നെ നിന്നതാ
മഴയല്ലേ മഴയത്ത് ബീച്ച്
ഒക്കെ ആ മഴയത്ത് ബീച്ചിൽ പോക്ന്നേന് പ്രശ്നൊന്നുല്ല മക്കള്ണ്ടായോണ്ടേ
ആ ആ
ആ മോന്ണ്ടായോണ്ട് പിന്നെ ഓൽക്ക് പിന്നെ മഴ കൊണ്ടാ അങ്ങനേണല്ലോ സുഖല്ലാണ്ട് വേം ആവും അപ്പൊ അത് വിചാര്ച്ചിട്ട് പോയില്ല മ്മ് എന്തായാലും ന്ന് വെയ്ലൊക്കെ ണ്ടാാവുമ്പോത്തിന് നാളെ മറ്റെന്നാളോ അങ്ങനെക്കായ്ട്ട് പോണം വിചാര്ച്ച്ക്ക്ണ്
ഓ നാളെയൊക്കെ വെയില്ണ്ടായിരുന്നാ മതിയായ്ര്ന്നു ഞാനാണെങ്കി വണ്ടീൽ അയ്ജ്ലാണ് കൊണ്ടോ ന്നത് മക്കളെ സ്കൂള്ലേ അപ്പൊ വെയ്ലില്ലാങ്കി ഊബർ ബുക്കെയ്ത് പോണ്ട്യരും സ്കൂൾ വാൻ വരുമ്പോ ആ സ്കൂ അല്ല സ്കൂൾ ബസ് അല്ല സ്കൂൾ ബസ്സ് രാവിലെ ആറര മണിയാവും എത്തുമ്പോ ഭയ്ങ്കര ആ ക്ലാസ് തൊടങ്ങുമ്പൊമ്പത് മണിയാവും അപ്പോ അത്രേം നേരം അവര് ബസ്സ്ല് ക്കണ്ടേ അത്കൊണ്ട് ഞാൻ കൊണ്ടാ ഞാൻ മദ്രസണ്ട് രാവിലെ രാവിലെ ആ ആ ആ ഇവിടെ ആ മദ്രസ അട്ത്താണ് സ്കൂൾ കൊറ്ച്ച് പോണം ഒരണ്ട് മൂന്ന് സ്റ്റോപ്പ് അട്ത്താ ആ അപ്പൊ ഞാൻ കൊണ്ടാക്കും അപ്പോ മഴയാണെങ്കിൽ ങ്കിൽ വണ്ടീൽ കൊണ്ടുപോണ കാര്യം കഷ്ടമാണ്
അത് ശെരിയാ അത് ശരി പിന്നെ ഉം പിന്നെന്തുവാ പിന്നെ ബ്രദറെവ്ടെ വന്ന്ട്ട് പോയോ
ആ ആ ഇല്ല ആളിന്ന് എത്തിയതല്ലേ ഒള്ളു ആള് ദുബൈയിലായ്ര്ന്നു ആളിപ്പോ എത്തിയതേ ഒള്ളു ഇന്ന് ഈ പതിനഞ്ചൂസ്ത്തെ ലീവ്നാള്ടെ പല്ലിന് ചെറ്യൊരു കംപ്ലയ്ന്റായ്ര്ന്നു അങ്ങനെ അത് കാണിക്കാൻ വേണ്ടിട്ട്
ഓ അയ്ശെരി
പ്പാള് വന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇല്ലില്ല്യാ ആള് മേരേജ് കഴ്ഞ്ല്ല ആൾക്ക് ഇരുവത്ത്നാല് വയസ്സ് കഴ്ഞ്ഞ്ട്ടോള്ളൂ ആഹ് ചെറിയാൾ ആൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടാ ടെക്നോ പാർക്കില് വർക്ക് ചെയ്തിട്ട് ആള് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളു
അതെ അത്ശെര്യാ
ആ അവിടൊരു കമ്പനിടെ ഓഫർ വന്നിട്ടാ ആൾ പോയത്
ഉം ഉ ഓക്കെ ന്നാ ഓക്കെട്ടോ ന്നാ ശെര്യേ